ഹലോ ആഹ് കേൾക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം നല്ല വിശേഷമാണ്
ഊണൊക്കെ കഴിച്ചോ
ആഹ് ഊണ് കഴിക്കില്ല മക്കള് പള്ളി പോയി വന്നിട്ടേള്ളു
ആ എല്ലാരും വന്നോ
ആഹ് എല്ലാരും വന്ന് ഏഹ് ഉമ്മാന്റെ കഴിയണം ഉമ്മാ തിരക്കില്ല മക്കളുണ്ട് ഉം ഇല്ല വഴക്ക് ഇണ്ടാക്കണൊന്നില്ല ഉപ്പ വന്നിട്ടുണ്ട് ആഹ് ഇനി ഉമ്മാന്റെ കഴിഞ്ഞിട്ട് ഭക്ഷണം വെളമ്പും
ഓക്കെ ആഹാ ഉമ്മാണോ ഫസ്റ്റ് കഴിക്കുന്നേ
ആഹ് ഇമ്മ ഫസ്റ്റ് കഴിക്കല്ല ഉമ്മയാണെല്ലോ വെളമ്പി തരാ നമ്മക്ക്
ഓ ഉമ്മ പ്രായം ആയതാണോ
ആ പ്രായണ്ട് അത്യാവശ്യം
പണിയൊക്കെ ചെയ്തോളും
ആ പണി
ഓ ഇവിടെ ഇപ്പൊ ഞങ്ങക്ക് ഇപ്പൊ വെയിലാ വയ് നല്ല വെയില്ണ്ട് ഞാനപ്പ കോ നല്ല വെയിൽ ഞാൻ കൊക്കോ വാരിയായിരുന്നു അതിപ്പോ പിന്നേം മതേക്ക് പിന്നെ വെയിലത്തേക്കിട്ടു
ഏഹ്
പിന്നെ ഞങ്ങക്കവിടെ ഈ കൃഷികളാണെ
ആ
കാപ്പി കുരുമുളക് കൊക്കോ ഏലം ജാതി കൊടംപുളി അങ്ങനെയുള്ള കൃഷികള അപ്പൊ അത്പ്പം ഏ കാപ്പിൻ്റെ സീസണൊക്കെ കഴിഞ്ഞല്ലോ
ആ
പി ന്നറയ്ണ നല്ലൊരു
കാ കാപ്പിന്റെന്തങ്ങള് ഇടുക്കാറ അയ്‌ല്
കാപ്പിന്റെ ഉം കായ്
ചായപ്പൊടിയോ
ചായപ്പൊടീന്ന് പറഞ്ഞ തേയില അശ് ശ് അതിവിടെണ്ട് അത് അ ഓര സഥലത്തോരോർത്ര കൃഷ്
അതെന്താ ക അ കായേണോ എലേണോ
ഏതിന്റെ തേയിലേന്റെ ആ എലയാണ് കിള്ന്ത് കൊളുന്ത് ന്നുള്ളുവാന്ന് പറയും കിള്ന്തെല
തൊഴുത്തെലെ അങ്ങനെ ഉം തൊഴ്
ആ ഒരു കൂമ്പെല കൂമ്പെല
ആ തൂമ്പ് തൂമ്പ് തൂമ്പ് കൂമ്പ്
പിന്നെ ഏഹ് കാപ്പിടെ കാപ്പിക്കുരുവാണ് അത് പഴുത്ത് വരുമ്പൊ നമ്മള് പറിക്കും എന്നിട്ടത് ഒണക്കും
ആ ആ
ക്കി കൊടുക്കും ചെലര് പച്ചിന് കൊടുക്കും മഴയൊക്കെയാണെങ്കി മഴ ആ സമയത്ത് ഉൺണ്ടാവാറില്ല പിന്നെ വെയ്ല് സമയാണെയ് നല്ലോണം ഉണാക്കിയാൽ ആ സീസണാവുമ്പോ വില കൊറയൂന്ന് അതാണ് അയ്ൻ്റെ വെ - വ്യത്യാസം
ആ നിങ്ങളെന്നെ അതൊക്കെ ചെയ്യാറ് അതൊക്കെ ചെയ്യാറ്ങ്ങളാണോയ്ക്ക
ആ ഞാനും പിന്നെ ഒരു പണിക്കാരെ വിളിക്കും- ഒന്ന് രണ്ട് പേരെ വിളിച്ച അവരോടു കൂടി പറിച്ച് ഒണക്കി പടത്തിട്ട് ഒണക്കും പടുതലിട്ട് ഒണക്കി കൊടുക്കും പിന്നെ നമ്മള് കുരുമുളകിന്റെ സീസൺണ്ടാവും.
ആ
കുരുമൊളകിൻ്റെ സീസണ്ല് കുരുമൊളക്ണ്ടാവും
ആ
ആ കുരുമുളകിന്റെ സീസണില് കുരുമുളക് നമ്മള് ആളെ നിർത്തി പറപ്പിക്കും എന്നിട്ടത് നമ്മൾ മെതിച്ച് വെയിലത്തിട്ട് ഉണക്കി കുരുമുളകും കാപ്പിക്കുരുവും നല്ല വെയിലിന്റെ സമയത്ത് ആണ- ആവുന്നേ- ക്കോയും ചില വെയിലിന്റെ സമയത്താണ്. പക്ഷെ മഴക്കാലത്താണ് ഇത് കൂടുതല് ഉണ്ടാവുന്നത്. പിന്നെ കൊടംപുളി അതെ കൊടംപുളി മഴക്കാലത്താണ് ഇണ്ടാവുന്നേ അതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടാ അത് പെറക്കി കൊണ്ടുവന്ന് പൊളിച്ച് പുകച്ച് ഉണക്കി നഷ്ടവാ.
ആ ഞങ്ങൾക്കുണ്ട് അവിടെ നാട്ടില്- ആൾക്കാര് അവിടെ അവിടെന്ന് കൊണ്ട് വരും ഉണക്കി ഇതാക്കി- കൊണ്ടുവന്നത് കൊടും കൊടംപുളി ആ കൊടുംപുളി അവര് വരുമ്പോൾ അവരോട് പറ കൊടുംപുളി കൊണ്ട് വരണോന്നു അവർക്ക് കൊടുംപുളി ഇല്ലല്ലോ.
ഓ
ഞങ്ങൾക്കിവിടെന്താ വായപിന്നെ വെള്ളരി- ചെരങ്ങാ അങ്ങനത്തെ കൃഷിയേള്ളു. കുമ്പളം ആ അതേല്ലേ
ആ പേരയ്ക്കയുണ്ട് അവിടെയുണ്ടോ പേരയ്ക്കാ?
ഞാൻ അവടെ വരണുണ്ട് ഇതെടുക്കാൻ
പേരയ്ക്കാ എന്ത് പേരയ്ക്കയാണ്?
സാധാ പേരയ്ക്കതന്നെ
ഇവിടെയില്ലാത്ത പേരയ്ക്കാന്ന് പറയണത് നമുക്ക് ഉള്ള് റെഡ് കളറായി ട്ടുള്ള പേരയ്ക്കയുണ്ട്
ഉ
പിന്നെ നമുക്ക് സ്ട്രോബെറി പേരയുണ്ട് അത് കുഞ്ഞ് പേരയ്ക്കയാ സ്ട്രോബെറിയുടെ അത്രേ ഉള്ളൂ
ആ അത് കളർ ഉള്ളില് കളറും
ഏ
കളർ മാറ്റണ്ടോ ഉള്ളില്
അത് ചൊമന്ന് പഴ് ഴുത്ത് വരുമ്പോ മൊത്തം റൗണ്ടാണെ മൊത്തം ചൊക ചൊകാന്ന് പഴുത്ത് നിൽക്കും
അ ടേസ്റ്റുള്ളതാ ടേസ്റ്റ് ഉണ്ടോ
ചെറിയ മധുരം ചെറിയ ചവർപ്പ് ചെറിയ പുളി അങ്ങനെള്ള രീതി
ഇവിടെ വലുതാക്ണേന്റെമുന്നേ ചെറുതാകുമ്പളെ മധുരം വെക്കണം ചെറിയ തുണ്ട് വേറെണ്ടല്ലോ
ഉം
ആ അതാണ്
അവിടെയാ
അ
ചെറിയ മരത്തില് നർ ചോല്യപേരക്കാണോ
വൽത്ണ്ടാവും ചെൽത് ചെറീതാകുമ്പഴേ പുളിക്കും
ഇവിടിപ്പം ഞങ്ങളടുത്ത് ഞങ്ങൾടെ ചർച്ചില് പേരക്യാണ്ട് അവിടെ ബഡ്തൈ മേടിച്ചുവെച്ചത ഒരു മാങ്ങടെത്രണ്ട് ഒരു പേരക്യാ അത് ബെഡ് പേരക്ക മേടിച്ച് വച്ചതാ
ഏ
അപ്പ അത് ഭയങ്കര അത് വലുതാവേം ചെയ്യും നല്ല ടേസ്റ്റ ഐന്റെ ഉള്ള്
അ
അത് പിന്നെ അതിങ്ങനെ ചെറുപ്പത്തിലെ പടർന്ന് വരുന്ന പേരക്യാ അത് കാണാം കായിക്കും നല്ലോണം എപ്പഴപ്പഴും കാഴ്‌ക്യും
അ
ഏ ഒരു ട്രിപ്പ് കഴിഞ്ഞ അടുത്ത ട്രിപ്പ്ങ്ങനെ കാ ച്ചോണ്ടിരിക്കും മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ ഉം
ഉണ്ട് തൈകള്ണ്ട് പക്ഷേ ണ്ടായി കായ്ച്ചില്ല.
കായ്ച്ചിട്ടില്ല.
അത് വെൽടൈതതല്ല മ്മള് ഭക്ഷിച്ചേണ്ടല്ലോ അത് തീർത് വന്നതാ.
ഇപ്പ പാ പഴു ത്തുടങ്ങില്ലേ
പൈത്ത് തുടങ്ങാനൈന് ഇണ്ടായിട്ടില്ല കായിണ്ടായി കായ്ച്ചിട്ടില്ല തയ്യുള്ളു. ആ രണ്ട് കൊല്ലക്കായി കാണും.
ഓ
ഉം
രണ്ട് കൊല്ലായോ?
ആ രണ്ടുകൊല്ലായി പക്ഷേ നമ്മളെ ബെൽഡ്യ്തല്ല.
നമ്മള് താ റമ്പൂട്ടാൻ ബഡ്ഡു തൈ മേടി മൂന്ന് വർഷം കൊണ്ടത് കായിണ്ടാവും നമുക്കുണ്ട് പറമ്പില് അഞ്ചാറണ്ണം. നിറച്ച് കായിയാ ഇത്തവണ.
ഏ
ഇതാണ് ആദ്യായിട്ടുണ്ടായതാത്രെ. എല്ലാത്തിലും നിറച്ചങ്ങ് ഉണ്ടായി കിടക്കുവാ. പക്ഷെ കൊറെ ചാടി പോവുട്ടോ. എന്ന്ച്ചാ ഈ മഴ പെയ്ത് പൊഴിഞ്ഞു ചാടി പോകുന്നുണ്ട്.
ആ. മധുരം ഉണ്ടോ?
നല്ല മധുരാ അത് ഈ വരിക്കയ വരിക്ക.
ആ. മ് നല്ല വിലയാണല്ലോ. ആഹ്
ഈ വരിക്കയാ.
അഹ് നല്ല നല്ല വിലയാണല്ലോ അറേന്.
ആഹ് നമ്മള് കടിച്ചു തിന്നിട്ട് നമുക്ക് കായ് സപ്പറേറ്റിങ് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാ.
ആ അങ്ങനത്തെത് ഭക്ഷിച്ചിന് അല്ലാത്തതുണ്ട് ഉം.
പിന്നെ മാങ്കോസ്റ്റീനുണ്ടോ?
ഇല്ല അതൊണ്ടോ ങ്ങക്ക്?
ഇല്ലേ
ഉം.
ഏ മാങ്കോസ്‌തീൻ ഉണ്ടോ അവിടെ?
ഇല്ല്യ. അങ്ങനെ എനിക്കിഷ്ടാനിങ്ങനെ എന്തെങ്കിലൊക്കെ വാങ്ങിക്ക കുഴിച്ചടാന്. സ്ഥലല്ലമ്മക്ക് ഉം.
പക്ഷെ മാങ്കോസ്റ്റീൻ നല്ല ടേസ്റ്റാ നല്ല വിലയാണതിന് നാനൂറ് രൂപേങ്ങാണ്ടെ കിലോ
ആഹ് ഇങ്ങള് വാങ്ങുന്നുണ്ടാ ഇനി
ഞങ്ങൾടെ ഇവിടങ്ങളിലൊക്കെണ്ട് ഓരോ വീടുകളിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായി ഉണ്ടായി കെടപ്പുണ്ട്, ഞങ്ങൾക്ക് മാങ്കോസ്റ്റീൻ തൈയായിട്ടുള്ളൂ ചെറിയൊരുമാതിരി ഒരാൾ പൊക്കത്തിനായിട്ടുള്ളൂ, അതിന് തടി മൂപ്പ് വേണം. ഇപ്പൊ രണ്ട് വർഷം കഴിഞ്ഞു മൂന്ന് നാല് വർഷാണ് കാരണം നമ്മള് നട്ട് പിടിപ്പിച്ചു കായ് പാകി പിടിപ്പിച്ചുണ്ടായ തൈയ്യാ
ആഹ് അപ്പ ഇങ്ങടെ തെങ്ങ്ണ്ടല്ലേ രണ്ട് കൊല്ലത്തില് കായ് ക്കും പറഞ്ഞാണ്ട് രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞ് പിന്നെ നാലോ അഞ്ചോ കൊ
തെങ്ങല്ലേ?
ആ തെങ്ങ്.
പക്ഷേ ചെല തെങ്ങ് കായിക്കും ഞങ്ങക്ക് ഞങ്ങടെ ചർച്ചിലൊക്കെ കായിക്കുന്നിണ്ട്. കുഞ്ഞു തെങ്ങായിപ്പ തന്നെ നറച്ച് തേങ്ങ അങ്ങനെ കൊലക്കുത്തി ഇണ്ടായി കെടക്കണ തെങ്ങൊക്കെ ഉണ്ട് ഇവടങ്ങളില്.
ആഹ് ആഹ്
അത്ര ഉള്ള തെങ്ങൊക്കെ ഉണ്ട്. പിന്നെ നമ്മള് ഈ ഉം പേരാന്ന് പറഞ്ഞ വയലറ്റ് പേരക്കയും ഉണ്ട് ഇലയും ഇലയും വയലറ്റ് ആ പേരയ്ക്കയും വൈലറ്റാ.
ആഹ്
നല്ല ടേസ്റ്റ് നല്ല മധുരവാ. ഹലോ
ആ കേക്കുന്നുണ്ട്.
അതിന്റെ ഞാൻ ഞങ്ങള് ഒരു തൈ വന്ന് മേട്ച്ചും കൊണ്ട് നട്ടിട്ട് ആ തൈ പോയി പക്ഷെ അതെല് പേരക്കയുണ്ടായി അതെലുള്ള പേരക്ക ഒരെണ്ണം ചീഞ്ഞ് പോയിട്ട് ഞാൻ അത് ചീഞ്ഞത് കൊണ്ടന്ന് പാവി പിടിപ്പിച്ച് ആ തൈയ്യ് നട്ടിട്ട് ഇപ്പൊ കുഞ്ഞ് പേര പക്ഷെ തൈ വന്നിട്ട്ണ്ട് മൂന്നാലുണ്ടായി കിടപ്പുണ്ട് രണ്ടു തയ്യിലും അങ്ങനൊക്കെ നമുക്ക് നല്ല രസല്ലേ തിന്നില്ലെങ്കിലും
ആ കാണാൻ നല്ല ഭംഗിയാണ്
ആഹ് വയലറ്റ് പേരക്കം വയലറ്റാ ഉള്ളും വയലറ്റാ പുറവും വൈലറ്റാ
ആഹ്
അതങ്ങനെ എല്ലാ സ്ഥലത്തും ഇല്ലാട്ടോ
ഏ
അത് അങ്ങനെ അങ്ങനെ എല്ലാ സ്ഥലത്തും കാണാനില്ല ഏ
തൈ വാങ്ങി കുഴിച്ചിട്ടതാ
കേട്ടില്ല
തൈകള് വാങ്ങി കുഴിച്ചിട്ടതാണോ
അല്ല അത് ഒരു തൈ ഞാൻ മേടിച്ചു കൊണ്ടന്നിട്ട് ആ തൈ തയ്യിൽ പേരക്ക ഇണ്ടായി അത് ചീഞ്ഞു പോയിട്ട് ആ പേരക്കാ ഞാൻ പാവി പിടിപ്പിച്ചതാ
ആ ആ
ആ തൈ ആ മേടിച്ച തൈ പോയി പക്ഷെ ഞാൻ നട്ട തൈല് ഇപ്പം
ണ്ടായി വേഗം ണ്ടായി
ആഹ് വേഗം ഉണ്ടായി എന്താ അറിയത്തില്ല നല്ല വളത്തിന്റെ ആയിരിക്കൂട്ടോ
ആഹ്
അത് വളം ചെയ്തപ്പോപ്പ ചെന്നോക്കിപ്പോ നല്ല മൂന്നാല് പേരയ്ക്ക ഇണ്ടായി കെടക്കണു
ആ അടെ എന്താ റേഞ്ച് പ്രശ്നുണ്ടോ ആ ഓ